ഹലോ
ആഹ ഹലോ പറഞ്ഞോ ആഹ കേക്കാം
ആ എന്തൊക്കെയുണ്ട് സുഖമാണോ
ഓ സുഖമായിട്ട്ങ്ങ് പോന്ന് എവിടാ കാണാ നില്ലല്ലേ
ഓ ഇങ്ങനൊക്കെ ഇരിക്കുന്ന എവിടോട്ടും ഇപ്പൊന്നും ഇറക്കൊന്നുല്ല വീട്ടിൽ തന്നെ ശരണം
ബോറടിച്ചിരിക്കുന്നു
ഉം ബോറടച്ച സത്യമാ ഇപ്പൊ തോന്നന്ന് എന്നാൽ കോളേജിലൊക്കെ പഠിച്ച സമയത്ത് വിചാരിക്കുന്ന അവിടങ്ങ ഇരുന്ന് പഠിച്ചാ മതിയായിരുന്ന അന്നേര ക്ക പറഞ്ഞു തീർന്നാൽ മതി തീർന്നാൽ മതിന്ന് ഇപ്പോഴല്ലേ അതിന്റെ ഒരു വില മനസ്സിലായത്
വളരണ്ടായിുന്നന്ന്‌ തോന്നുന്നുല്ലേ
ഉം ശരിയാ ഇപ്പൊ പ്രാരാബ്ധം എന്തോ ചെയ്യേ എങ്ങനെ ജോലിക്ക് കയറോ എന്നൊക്കെയുള്ള ടെൻൻഷൻ കൊണ്ട്
ആഹ് മിസ് ചെയ്യുന്നല് നമ്മുടെ കോളേജ് ടൈം ഒക്കെ എല്ലാവരായിട്ടുള്ള
പിന്നെ പ്രത്യേകിച്ച ആ ടൂറ് ഇയ്യോ മറക്കാൻ പറ്റുവോ അതൊക്കെ
സത്യം എന്തോരോ ഉല്ലസിച്ച സമയം
എന്നാ പോണം പോണോ പോണോ നമ്മൾ വിചാരിച്ചതുല്ല പോണ്ടാന്നുള്ളരു മൈൻഡില് എന്നാ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് പോവുകയും ചെയ്ത് പോയിട്ട് വന്നപ്പോ വിഷമുമായി
സത്യം കഴി ന്തായിരുന്നു തോന്നുന്നു
ഏഹേ എന്തൊക്കെ ണ്ടായിരുന്നു അയ്യോ ആ ഞാൻ പോവാൻനിന്ന സമയത്ത് ഞാൻ വിചാരിച്ച വലിയ രസമൊന്നും കാണത്തി ല്ല ന്നെ ക്കെ കരുതിയിരുന്ന പക്ഷെ പോയപ്പോ യങ്ങോട്ട് എനിക്ക് തോന്നുന്ന ഒരു കുറച്ചങ്ങോട്ട് വണ്ടി എടുത്ത് കുറച്ചങ്ങോട്ട് ആഴപ്പത്തേക്ക് പാട്ടും ണ്ട് ഡാൻസും തുടങ്ങി അന്നേരം മൂലം ള്ളൊര് ഇതായിരുന്നു
വന്ന അതിന് ശേഷം പിന്നെ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചൊന്നും എല്ലാരെന്നു കണ്ട് ട്ടില്ല കുറേ പേര് കല്യാണം കഴിഞ്ഞു
സത്യം ഓരോ മാസം കഴിയു തോരും ഓരോ എത്ര കല്യാണര്ന്ന് പിന്നെ ആഴ്ചകൾക്കിടയിലാ ഓരോരുതരെ കല്യാണം
പിന്നെ പ്രഗ്നന്റ് ആയി പലരും പല വഴിക്കായി
പല വഴിക്കായി സത്യം ആരെയൊന്നും കാണാനോ സംസാരിക്കാനോ ഒന്നും ഒന്നിന കിട്ടുന്നില്ല
സത്യം
എന്തൊക്കെയാ ആ അറിയാവോ ആ ഊട്ടിയിലൊക്കെ പോയ സമയത്ത് ഊട്ടി വൃന്ദാവം ഗാർഡനിലങ്ങാട്ട് പോയ സമയത്ത്റിയാം മഴയത്ത് കട ന്ന് ഓടിയത്
സത്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊറെേ വേരെ കാണാനില്ലേ നി
അതാ എത്ര പേര് കാണുന്നില്ലെന്നും പറഞ്ഞൊണ്ട് അവിടെ കൊറെസമയം വേസ്റ്റ് ആക്കി എന്തൊക്കെ പ്രശ്നമായിരുന്നു
പോയോന്ന് ചോയിച്ചാ പോയിണ് ക്ഷേ വല്ലോകണ്ടോന്ന് ചോയിച്ചാ ഒന്നും കണ്ടില്ല
അതാ കണ്ട മിസ്സ് ഒരു സൈഡിൽ മിസ് ഒരു സൈഡിൽ നിക്കിന്ന് മെസ്സ് വരുമ്പോഴത്തേക്കിനും മിസ്സിൻ്റെ ഹസ്ബൻ്റിനെ കാണുന്നില്ല ആ പുള്ളിക്കാരനെ നോക്കാൻ പോക് ക്കിനും സ്റ്റുഡന്സിനെ കാണ ഇന്ന് നോക്കുമ്പോൾ കിളിയെ കാണുന്നില്ല ഡ്രൈവറിനെ കാണുന്നില്ല എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഒരു ടൂറിന്ടയില്
ഓരോരുത്തര ഓരോ വഴിക്ക് എല്ലാം കഴിഞ്ഞ് അവസാനം ബസ് കയറിയപ്പോ ബസിന്റെ വകം ഒരു നാടകം
ആഹ എന്ത എന്തൊക്കെയായിരുന്നു എന്ന ലാസ്റ്റ് എന്റെ കൂടെ ഇരുന്നവര ഏത ഇരുന്ന ഒരുത്തിയെ കാണുന്നല്ല നോക്കപ്പോ തറയിക്കടന്ന് ഉറങ്ങന്ന് അത് അതുംതി വേറെ ഒരു പരിചയ ഇല്ലാത്ത ആരൊക്കെയോ കെട്ടിപ്പിച്ചാ കടന്നുറങ്ങിയത്
ഉം മിസ്സയ്ന്ന് റൂം എടുത്തതും
അയ്യോ ഒരു റൂമില് കൊണ്ടിട്ട് ഞങ്ങള് അന്ന് റൂമിൽ കൊണ്ടിട്ട് ന്നിട്ട് നിങ്ങളെ വിളിച്ചയോർമ്മയണ്ടേ ഞങ്ങളുടെ റൂമിൽ ആരാണ്ട് കൊട്ടുന്നന്നൊക്കെ പറഞ്ഞു
മണിയില്ലാ പേഴ്‌സു ഒരു സൈഡില് സുചിത ഉള്ള ഫോണിലിരുന്ന് കാമുകനെ വിളിക്കുന്നു
അത് തന്നെ ഇന്നൂട്ന്നാ കൊച്ചാണെങ്കി കൂടുതൽും ആരൊക്കെ വിളിക്കുവാര്ന്ന് ആഹ ലൈനേ വിളിച്ചോണ്ടിരിന്നാ നത്
അത് അവള് ടൂറിന് വെറുതെ വന്നതാ തോന്നുന്നു ബസ് കരുനാപ്പള്ളി കയറിയപ്പോ ചെവി വെച്ചാ ഫോണ
തുള്ളി എടുക്കുന്നന്ന് ടൂറ് കഴിഞ്ഞുഞ് കരുന്നാപ്പടി വന്നപ്പോ
അയ്യോ ഒന്നും പറയണ്ട നമ്മളൊക്കെ നമ്മള ന്ന് അവിടെ പോയിട്ടില്ലേ? വന്ന് ഒരുമിച്ച് എല്ലാരും കൂടെയിരുന്ന് ചായുടിച്ച്ഓർമണ്ടോ?
എന്താ ചട്ടില് ബോൾ ഗാട്ടറി പാലസി
ആഹ് നീ അല്ലരുന്നോ പൈസ കൊടുതെ നീയും അനിലയ നീ സ്ഥരീ ചേച്ചിയോ അങ്ങനെയാണണ്ടോ
ഹും ഹും എന്തോ ചെയ്യാനാ തിരിച്ച് പറ്റാത്ത കാലങ്ങളാ ഒന്നുകൂടെ കാലചക്രം ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ അങ്ങോട്ട്
സത്യ ഇപ്പം വീട്ടിലിരുന്ന് എങ്ങനെങ്കിലും ട്രെയിനിങ്ങൊന്ന് കഴിഞ്ഞാ മതിയാര്ന്നു ട്രെയിനിങ്ങിരുന്നു വീട്ടിലിരുന്ന് പുഴുത്ത് പിന്നെ ഇടക്കൊക്കെ നിങ്ങള ഇങ്ങനെ വിളിക്കുന്നുന്നത് കൊണ്ട് സമാധാനമേ ഉള്ളൂ
ഉം രഹാനി ഉണ്ടല്ലോ നമ്മുടെ ക്ലാസ് ല്ല രഹന എനിക്ക് രണ്ടു ദിവസം മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു
ആ അവളെന്താ പറഞ്ഞ്
ഏഹ് എനിക്കറിയത്തില്ല അപ്പൊ പരിചയമല്ലാത്ത ഒരു നമ്പറിന്ന് മെസ്സേജ് വന്നു എന്നിട്ട് പറഞ്ഞു രഹനയാന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ ആദിത്യായിട്ട് ഇതാക്കിയില്ല കാരണം നമ്മളോടൊന്നും പറഞ്ഞരരുന്നല്ലോ കല്യയാണോ
ആഹ് സത്യം എല്ലാരും കൂടെ നടക്കുന്ന്. ഫസ്റ്റ് ഒക്കെ ഇന്റെട്ടുത് കല്യണോം പറയത്തില്ല, ഒന്നും പറയത്തില്ല.
സത്യം എന്നിട്ട് എന്തുവാ? പിന്നെ ഒന്നും വല്ലാണ്ട് പറഞ്ഞില്ല അവളിപ്പോ എവിടെ പോകുന്നില്ല ട്രെയിനിഗിന് കേറിയൊന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കഴിഞ്ഞോന്ന്
ഉ അവള് ട്രെയിനിങ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തായിരുന്നു അതോ ട്രെയിനിങ് പകുതി വെച്ച് നിർത്തിയോ
അവളൊരു രണ്ടു മാസം കൊണ്ടേ പോയുള്ളു തോന്നുന്നു
അയ്യോ അപെണ്ണ് ഇത്രയും പൈസ മുടക്കി ഇത് ആക്കിട്ടുന്നിട്ട് വല്ല പ്രയോജനം ഉണ്ട് എനിക്കൊന്ന ഈ മിക്ക പിള്ളേരും ഇങ്ങനെ ഈ മുസ്ലിംസ് നമ്മുടെ കൂടെ പഠിച്ചത് ഈ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് കോഴ്സിന് ചേർന്ന് തോന്നുന്നു.
സത്യം.
പിന്നെ പൊതുവേ അവര് നേരത്തെ കെട്ടിക്കുവല്ലോ.
അവരുടെ എനിക്ക് തോന്നുന്ന് ഇക്ക ഇനി വിടത്തില്ലെന്ന് തോന്നുന്നു പാടിക്കാനൊന്നു
വിദ്യാഭ്യാസം ഒര് സ്ത്രീക്ക് ആവശ്യമുള്ളതന്ന് ഇവരൊക്കെ എന്ന് തിരിച്ചറിയുന്നേ
ഉം നമ്മുടെ സു നിന്റെ കൂടെ വേറേ ഒരു കൊച്ച് നടന്നില്ലേ? നമ്മള് ടൂറിന് വന്നപ്പം ഒര് ഫോൺ ചെയ്ത് നിന്റെ കൂടെ ഇരുന്ന ഒരു കൊച്ച് ആ കൊച്ച്. അവളുടെ കൊച്ചിന് ഇപ്പോ എത്ര വയസ്സായി കാണും?
അതിന് ഒരു വയസ് ആയില്ലല്ലോ നമ്മുടെ പരീക്ഷ മാർച്ചിലല്ലാരുന്നോ. അന്ന് അയ്ന് രണ്ടോ മൂന്നോ മാസങ്ങണ്ടല്ലേ ഒള്ളു
ആയിരുന്നില്ലേ?
ഒര് ആറു മാസം ഒക്കെ ആയി കാണും
ആറു മാസം ചോറ് കൊടുപ്പൊക്കെ കഴിഞ് കാണും അല്ലിയോ?
അത് കഴിഞ് കാണും അഞ്ചു മാസത്തിൽ ആൺ കുട്ടികളുടെ ചോറ് കൊടുപ്പ് കഴിയുല്ലോ.
നേ
എല്ലർക്കും കുട്ടി ആയി.
അവക്ക് ക്കെ കൊച്ചുങ്ങളും ആയി അ തന്നെ
അൽഫിയുടെ കുഞ്ഞിന് ഒരു മാസം പോലും ആയില്ലായിരുന്നു കൊണ്ടുവന്നപ്പോ. ആ
പ്പോ ടൂറൊക്കെ മിസ് ചെയ്യുന്നു സത്യം പറഞ്ഞാ ഇതുപോലെരു ടൂറും അന്നേരം ആ സമയത്തൊക്കെ ആയപ്പോഴ്ത്തെക്ക് നും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയും. ഒക്കെ നല്ലൊരു രസമാരുന്നു അടിയായി വന്നവരൊ ക്കെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും തോളെ കൈയിട്ട് നിക്കുന്ന കണ്ട്
അല്ലേ ശരിക്കും മിസ് ചെയ്യുന്നത് വെച്ചാല് നമ്മുടെ സാറ്നെ ജോതി സാ
ആഹ് സത്യം സാറിനെ ഒരുപാട് മിസ് ചെയ്ത് ആ ഒരു ടൂറിന് ഞാൻ അന്നേരം വിചാരിച്ചു സാർ എവിടെലും വെച്ച് മിസ്സ് അന്നേരം പറയുന്നുണ്ടായിരുന്നു സാർ വരുവായിരിക്കും ചിലപ്പോ അവിടെ വെച്ച് കേറുമെന്ന് അപ്പം ഇച്ചോന്ന് സാറ് കൂടെ വേണമായിരുന്നു
സത്യം നമ്മക്കാ ഭാഗ്യം കി ട്ടില്ല അയിന്
കിട്ടീല്ല. എം എൽ റ്റി കർക്ക് പിന്നെയും വല്ല്യ പ്രശ്നം ഇല്ല കാരണം നമ്മൾ ആ സാറായിട്ട് ഭയങ്കര ഒരു കണക് ണക്റ്റാടായിട്ട് നിന്നെ.
ഞാനും സാറിനെ പ്രതീക്ഷിച്ചായിരുന്നു അന്നത്തെ ഒരു ടൂറിന് സാറും കൂടെ ഉണ്ടായിരുന്നെങ്കി
ടൂറിനെ നമ്മള് വയനാട് ചുരം കേറിക്കൊണ്ടിരുന്നപ്പഴുത്തേന് എന്റെ ബാഗില് നാലഞ്ചു കവർ ലേസ് ഉണ്ടായിരുന്നു അപ്പൊ ഞ എല്ലാരും ഉറ ഞാൻ നോക്കുമ്പോ ബസിൽ എല്ലാരും ഉറങ്ങന്ന് അപ്പൊ ഞാൻ. പക്ഷെ ഒരു ലേസ് എടുക്കാന്ന് പറഞ്ഞ മേളിന്ന് ബാഗ് തുറന്നതേ എനിക്ക് ഓർമയുള്ളു ഞാൻ നോക്കുമ്പോ ആ കവറിന്റെ സൗണ്ട് കേട്ട് ഉറങ്ങിക്കിടന്ന രഹ്‌ന ഉറക്കത്തിലൊക്കെ കൈ നീട്ടും പിന്നെ നാല് തൊന്ന് ആൾ കറിയ
എനിക്ക് എനിക്കാണെങ്കിൽ എന്തോ എനിക്ക് എവിടെയോ എത്തിയപ്പ എനിക്കൊന്ന് ഇത കൂട്ടാൻ തോന്നേ എനിക്കൊന്ന് വിശ എന്റെലു ഒന്നുമില്ല ഉള്ള ഹൈഡൻ സീക്കിന്റെ സ്ക്കറ്റ് മൊത്തം ഞാൻ കഴിച്ച് തീർത്ത്. എനിക്ക് പിന്നെ വിശന്ന് വിശന്ന് ലാസ്റ്റ് സിബി ചേച്ചിടുത്ത് ചെന്ന് സിബി ചേച്ചി എനിക്ക് വിശക്ക് എനിക്ക് എന്തെങ്കിലും തരാൻ പറഞ്ഞപ്പോ ചേച്ചി പിന്നെ കൊണ്ടുവന്നു കൊറെേ എന്തുവാ കേക്കും പിന്നെ ബിസ്കറ്റും എല്ലാം കൂടെ കൊണ്ടു തന്ന്
ഏഹ് ഓർമ്മയില്ല സത്യം പറഞ്ഞ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ഉറക്കം ഉറങ്ങി നോക്കുമ്പോ ഉണ്ട് നോക്കുമ്പോണ്ട് ഒരു ഒരു ഫോണിന്റെ ക്യാമറ ഓണാക്കി വായിക്കത്തോട്ട് കേറ്റി വെച്ചോണ്ടിരിക്കുന്നു വീഡിയോ എടുക്കുവാ എല്ലാവരുടെ
എന്റെടുത്തോട്ട്ന്നും ഒരു ക്യാമറയും കൊണ്ട് ആരും വന്നതും ഇല്ല വീഡിയോ എടുത്ത് ഞാനെ ഏറ്റവും കൂടെ പേടിച്ചൊരു കാര്യ അതായിരുന്നു
സത്യം മ
എന്തായാലും അങ്ങനൊന്നും നടന്നില്ല പിന്നെ ഫുഡൊക്കെ ഏകദേശം ഒരിച്ചിരിക്കെ കൊള്ളായിരുന്നല്ലയോ
ഫുഡിന്റെ കത്ത്ന്നും കുഴപ്പൊന്നുംല്ലാരുന്നു ആകെ പണി വാളിയത് ടൈമിങ്ങിന്റെ കാര്യത്തിലും പിന്നെ റൂമിന്റെ
ആ നമ്മളെ സത്യ ആ ഒരു ഊട്ടിയിൽ അത്രയും ബ്ലോക്ക് കടന്നപ്പ നമ്മളങ്ങ ഇറങ്ങി നടക്കാൻ പറഞ്ഞായിരുന്നെങ്കിൽ പോലും ഇത്രയും പ്രശ്ന ഇല്ലായിരുന്നു ഇല്ല ഇത് അതായത് ഇത്രയും ഇങ്ങനെ വളഞ്ഞ് നടക്കുന്നൊ ഒരിതടുത്ത് അതിന്റെ നടുക്ക് കൊറെ സ്ഥലം കിടക്കൂല്ലേ അപ്പൊ അവിടെ കയറിയിട്ട് നമ്മ എടുത്ത്ങ്ങ് അവ്ടെ നിങ്ങള് നിൽക്കു മറ്റേടുതുമ്പോ നിങ്ങ അവിടെന്നങ് നട ഒന്ന് വന്നാ മതിയന്ന് പറഞ്ഞാലും കുഴപ്പില്ല അവിടന്ന് രണ്ട് മൂന്ന് ഫോട്ടോ ങ്കിലും എടുക്കായിരുന്നു
ഇതിപ്പോ ഊട്ടി എന്തിനു പോയന്ന് ചോദിച്ച ഹോട്ടലിൽന്ന് ഫുഡ് കഴിക്കാൻ പോയ എന്ന് പറയേണ്ടിവരും.
സത്യ ഒന്നിനും പറ്റിയില്ല എന്നുള്ള അർത്ഥം അത് പറഞ്ഞാൽ എന്നാൽ അത് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ അടി ഉണ്ടായിരുന്നല്ലോ ബസില്ലേ പറഞ്ഞിട്ട എന്താ കാര്യം
ആഹ പക്ഷെ അതെന്തായാലും ഒരു ഒരു വിഷം ആ സമയം തോന്നി ഒന്നും കാണാൻ പറ്റില്ലെന്ന് പക്ഷെ പിന്നെ തോന്നുന്നു അതൊക്കെയ ഒരു യോകം അത്രേ സമയം നമുക്ക് എല്ലാർക്കും ഒരുമിചിരിക്കാൻ പറ്റി ഓരോ സ്ഥലത്ത് ഇറങ്ങിയരുതെങ്കിൽ പലരും പല വഴിക്ക് പോയേനെ പിന്നെ എന്തോ പറയാനാ നല്ല ഭംഗിയുള്ള കൊറെേ ദിവസങ്ങളാ പോയി കിട്ടിയത് നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ ആ സമയത്ത് മറ്റേ കൊച്ചിന് വയ്യാതെ വന്നു നമ്മുടെ കൂട്ടുകാരി കൊച്ചിന് അങ്ങനെ വയ്യാ അ എം എൽ ടി ല് കൊച്ചിന് വയ്യാതെ വന്ന് അതിനെ ആശുത്രി കൊണ്ട് അപ്പൊ ഒന്ന് പേടിച്ച് ഞാൻ അയ്യോ അതിന് വയ്യാതെ വന്നല്ലോ പിന്നെ അത് കഴിഞ്ഞൊന്ന് സമാദിച്ചിരുന്നപ്പോണ്ട് ദാ നമ്മടെ ക്ലാ തല കറങ്ങി വീഴുന്ന്
അത് തണുപ്പത്തെന്തോ ഓഹ് തണു പ്പും ആ എ സി ഇടീലും എല്ലാം കൂടെ ഒന്നും പറ്റാഞ്ഞ് ക്ലൈമറ്റിന്റെ പ്രശ്നം എല്ലാം കൂടെ ആയിട്ടെന്തോ ആയതാ എന്തോ ആയാലും ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല. പക്ഷെ നമ്മടെ യാത്രയൊക്കെ ഞാൻ ഭയങ്കരാട്ടങ്ങ് മിസ്സ് ചെയ്യുന്നു. നമ്മളെല്ലാരും കൂടെ ഒള്ള ആ നിമിഷങ്ങള് ഇനി അതൊന്നും തിരിച്ച് കിട്ടത്തില്ലല്ലെ.